ഹലോ
ആ എന്തക്കെ വിശേഷങ്ങള് എന്നു വിളിച്ചതാ
നല്ല വിസേഷം തന്നെ എന്തൊക്കെയാണേ സുഖാണോ
ആഹ് സുഖാണേ ഞാന് എങ്ങനെയൊക്കെ എടു യാ പ്പ എന്താ ഒന്നും വിളിക്കണേ എക്കാണ് ഒഴിവുണ്ടാവൂല ഇങ്ങനെ വിളിക്കണം വിചാരിക്കുവാ എൻക്കൊക്കെ എന്താ കൊ ഴാ
അതല്ലാ വേ എന്റെ വീട് പണിയൊക്കെ കഴിഞ്ഞോ
ആഹ് വീട് പണികളൊക്കെ ഏകദേശൊക്കായി ഞ പൊഞ്ഞ് ഇപ്പൊ ഫ്രീ ആയി ഞാൻ കൊറെ ആയിട്ട് ഒര് തെരക്കന്നെയിരുന്നു
ഏ ആ എന്നെ വിളിച്ചാ കിട്ടൂല്ല എല്ലാരും പറ
ആ ആ അതൊന്നന്നെ ആ പിന്നെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം അങ്ങനെയൊക്കെയുള്ള പണികളാ
അല്ല അപ്പൊ തിരക്കാവല്ലോ ഇപ്പൊ കഴിഞ്ഞോ ഏകദേശം എല്ലാം കഴിഞ്ഞോ
ആ ഏകദേശോക്കായി
ഉം ഞാമ്പിലെല്ലാരേം വിളിക്കേണ്ടി ഒരു അപ്പെല്ലാരും വരോല്ലോ അവിടെ വീട്ടിലേക്ക്
ആ വിളിക്കണം ഞാൻ
ലാലി പറയീണ്ട് ഫൻസിലൊക്കെ പറീണ്ട് നമ്മളെ കൂടെ പഠിച്ചവരൊ ക്കെ പറയീണ്ട് എന്താ വരാ എന്താക്കാത്തേ ന്നൊക്കെ
ഞാനേ എന്താന്നോ ഇവിടെ ഇറ്റിയ എന്നാൻ തീരുമാനിച്ചിട്ടില്ല പിന്നെ മുറ്റത്ത് കുറച്ച് പേ അപ്പൊ പിന്നെ മഴയല്ലേ പോ മഴക്കാലല്ലേ അപ്പം ഞാനേ പണികളോ കഴിഞ്ഞിട്ട് മദീന്റെ പണികളോ കഴിഞ്ഞതിനു ശേഷം ദിവസംഉറച്ചിട്ടേ എല്ലരോടും പറയാ വിച്ചിട്ടാ അതാണ് പെണ്ണ
ആ ആ ആ ആ അത് ഗ്രൂപ്പില് ഗാനായിട്ട് ഇങ്ങനെ പറയി ണ്ടായിരുന്നു ആ ഒരു ഭയങ്കര തിരക്കാ മെസ്സേജയ ച്ചലൊന്നും ഒന്ന് റിപ്ലയ നക്കിയ
ആ അങ്ങനെ പറേം പിന്നെ ഇപ്പം എന്തായാലും ഒഴിഞേക്കണൂട്ടോ പിന്നെ എന്തക്ക ഇപ്പ വേറെ വരും വെധേ വിളിച്ചതല്ലേ
അല്ല ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതേ ഈ രെങ്ക ക്രിസ് ക്രിസ്മസിന് നമ്മള് ഫ്രണ്ട്സളെ എല്ലാരും കൂടി ഒരു ട്രിപ്പ് പോവാന്നൊക്കെ വിചാരിച്ചീന്നു എന്താണ് അഭിപ്രായം വരുന്നേയൊ
ആ എന്നാ പൂവാം ഞാൻ ആ ഞാൻ എന്നാ ഞമ്മുക്ക് പൂവാം ഞാനേതായാലും ഇപ്പൊ ഒയിഞ്ഞിപ്പൂ ഇപ്പൊ നിക്കെല്ലാം ഫ്രീയാ ന്നാ കുട്ടികൾക്ക
മക്കളും ഒക്കെ എല്ലാരും ഫ്രീ ആയി വരിയല്ലോ എവിടേക്കാന്നൊക്കൊന്ന് ഒരു ച പറ ചോയിക്കാൻ പറഞ്ഞ നേര ക്ക എല്ലാർക്കും താല്പര്യം ഊട്ടി മൈസൂര്
ആ നമുക്ക് ഊട്ടി പോവാ ഊട്ടീ ലാണെങ്കി മ്മുക്ക് ഒരുപാട് ദൂരം ഇല്ലേലും എന്നാ ദൂരം ഉണ്ടേലും നമ്മുടെ കുട്ടികളെ കൊണ്ട് ഒരു ദിവസേലും
അപ്പൊ വണ്ടീന്റെയൊക്കെ വണ്ടീന്റൊക്കെ ഇതൊക്കെ നോക്കി താക്കാൻ പറഞ്ഞു
ആ
വണ്ടീന്റൊക്കെ എന്താന്നൊക്കെ എല്ലാരോടും ചർച്ച ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടും
ആ നമുക്ക് ചെറിയൊരു ചെറിയൊരു ബസ്സ് എടുത്തിട്ടേ അങ്ങനെ പോവാം അതാണെങ്കി പിന്നെ നമുക്ക് എഞ്ചോണ്ടി
ആഹഎല്ലാരും ഒരുമിച്ചാവുകേം ചെയ്യല്ലോ പിന്നെ അല്ലാണ്ട് എല്ലാരും വണ്ടി വണ്ടി എടുത്തിട്ടെ കാര്യല്ലല്ലോ എല്ലാരും കൂടി ആവുമ്പല്ലേ ബസ്സ ആവുമ്പം അമ്മ എല്ലർക്കും ക്കെ ഒരുമിച്ചാ മക്കക്കും ഒരു സന്തോഷാണല്ലോ അങ്ങനെ പോകവുമ്പം കു
ആ അതെ അതെ ഞാനും അങ്ങനെ തന്നെ കേരുതിത്
സ്കൂൾ ജീവിതം കഴിഞ്ഞപ്പം പിന്നെ ആരും അങ്ങോട്ടും ഇല്ലല്ലോന്നും
ആ അതെ അതെ നമ്മളൊന്നും അങ്ങനൊന്നും ഉണ്ടായിട്ടല്ലേ കുട്ടികളൊക്കെത്തന്നാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പഠിച്ചേ ഏവാനും നല്ലതാണ്
ആ ആ അതിപ്പോ ഞാൻ പറയും ഊട്ടിയിലേക്കാ നന്നാവേ എല്ലാരും ഉണ്ടാവുമ്പോ ഒരു രസല്ലേ തണുപ്പോ എല്ലോ
ആ അതെ അതെ നമുക്ക് എന്നാ പൂട്ടീക്കന്നെ ആക്കാം എല്ലാരും അങ്ങനെ എല്ലാവർക്കും എല്ലാവരും ഞാൻ ചോദിച്ച് നോക്കാം അങ്ങനെ അവർക്കൊക്കെ അങ്ങനെ തന്നെത്താൻ
ആ
കന്ന
ആഹ
കൊഴ നമുക്ക് ഇവിടുന്ന്
ൻ പറയുന്നത് ആ ഊട്ടിന്ന് ഇരുപത്തഞ്ചാം ീയതി തന്നെ പോവാന്നാണ് ഞാൻ പറയുന്നത് ഉഹ
ആഹ
അല്ലാണ്ട് പിന്നെ പിന്നെ അങ്ങോട്ട് വ പിന്നെ സ്കൂള് തുറന്നാ അതൊക്കെ ആയി പോലേ മക്കൊക്ക്
ആ അതെ അതെ നമുക്ക് രാവിലെ ഒരു നാല മണിൊക്ക ആ്പക്ക് പോവാ അല്ലെ
ആ് ആഹ അങ്ങനെ പോയ രാവിലെ ആവുമ്പോത്തേക്ക് അടത്തിക്കോളൂല്ലോ
ആഹ ഭക്ഷണൊക്കെ നമ്മള് എന്താ ചെയ്യാ ഭക്ഷണം നമ്മുക്ക് രാവിലത്തെ ഭക്ഷണൊക്കെ നമ്മള്
ആഹ് നമുക്ക് വേണ ഇണ്ടാക്കാന്ന് അറിയ എല്ലാരും കൂടി ഓരോ വീട്ടിൽന്ന് ഓരോത്തർ ഇണ്ടാക്കി
ആ അതെതെ അങ്ങനെ ഉണ്ടാക്കാം പിന്നെ നമുക്ക് ഉച്ചകത്തെ ഭക്ഷണം നമുക്ക് കാറ്ററിങ്ങില് ഏൽപ്പിക്കാം കേച്ച ആ ഏ ഏൽപ്പിച്ചിട്ട് പിന്നെ ആ ഭക്ഷണം കൊണ്ട് പോവാം പിന്ന അും കഴിച്ച രാത്ത്തെശക്ഷെ നമു അവിടുന്ന്ള്ള
ആഹ ആ ആഹ ഏതെങ്കിലും റിസോർട്ടില് ആ നോക്ക ഇത് എല്ലാ റിസോർട്ട് ഏത ബുക്ക് ചെയ്താൽ മതില്ല നമുക്ക് എല്ലാരും റെഡിയ ആാണ് കാരണം എങ്ങ കൊണ്ടാ ചോദിക്കുന്നത് എല്ലാരും
ആഹ ആ ആയിക്കോട്ടെ ഞാനുണ്ടേ പിന്നെ എല്ലാരോടും എന്താായത് ചോദിച്ചി് അവരൊക്കെ ഇഷത്തിനുസരിച്ച് നമുക്ക്ീ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ അവിടെ ചോദിച്ചു നോക്ക പിന്നെ എനിക്ക് ഈ എന്താണ് പൈസ കുറഞ്ഞങ്ങാണ്ട് കിട്ടണത എനക്ക്റിയോ
അത് മറ്റേ സജിനൊക്കെ അറിയാന്നൊക്കെ പറയണ്ടായിരുന്നു ഓള ഓള് ബുക്ക് ചെയ്ത് നോക്ക എല്ലും സമ്മതാണെങ്കിൽ മാത്രം ചെയ്താ മതിയല്ലോന്ന് വിചാരിക്ക ഒരോത്തരു രണ്ടായിരം കൂട്ടിയാലും മതിയാവും എന്നൊക്കെ പറയണ്ട്
ആഹ എന്നാ എല്ലാരും കൂടെ പ ആഹ് എല്ലാരും കൂ പൈസ എടുത്താ തോന്നെ പൈസ ആവൂില്ല പിന്നെ ഈ ഊട്ടിയിലുണ്ടല്ലോ നമ്മള ഈ പൂക്കള് ങ്ങാണ്ട ഒരു ഇത്ണ്ടല്ലോ അവിടെ ഒരു ഷോ ഉണ്ടല്ലോഴ ാവോ അല്ലെ ന അത
അതൊക്കെ ആ ആ അതൊക്കെ ആ സമയം ആവുമ്പോ ഉണ്ടാവില്ല എന്തായാലും ക്കക്ക പൂക്കണ സമയണല്ലോ
ആഹ ആ സമയത്തിന്നെ തൊടിസമ്പൾ ആ സമയത്ത് അങ്ങനെ പൂക്കളൊക്കെ ഉള്ളത്
ഉം ആ ആന അന്ന് ഞങ്ങള് നമ്മള് സ്കൂള് പഠിക്കുമ്പോ ആ സമയത്ത്ാ ല്ല പോയിനിയത്
ആഹ് ആഹ് അതെ അതെ അതെ
ആഹ് ടൈമിനാന്നാ എല്ലും പോയത് ആഹ് അതോണ്ട് പിന്നെ ആഹ് സമയത്തന്നെ നല്ലത് എല്ലാരും ഫ്രീയാകാ അന്നേരാണല്ലോ
ആഹ് അഹ് ശരിയാണ് പിന്നെ നമ്മളീ ഏഹ് താണ് അവിടെ വേറെ എന്തെക്കേ കാണാള്ളത് അന്ക്കറിയോ അവിടൊക്കേ ഈ കീ ആഹ് ക്യാരറ്റ് ഒ ക്ക കൃഷി അവ അവക്കല്ലെല്ലോ
ആഹ് ആഹ് അതൊക്ക വിക്ക്ന്നാ ഇതൊക്കണ്ടല്ലോ
ആഹ് പിന്നെ അത്പോലെ ചായപ്പൊടി ഇണ്ടാക്ക്ണത് അങ്ങനെക്കേ ഇണ്ടാക്കും പറ്ഞ്ഞേക്കാ അമ്മക്ക്
ആഹ് ഒക്കെ കാണാ എല്ലേം പോവാ
ആഹ് രാവിലെ പോയിട്ട് വൈകുന്നേരം ആഹ് രാവി രാവില നേരത്തെ പോവാ ഒരു ഒമ്പഹ് മണിയൊക്കാവുമ്പത്തിന് അവടെ എത്താ കഴിയും ഇന്ന്ട്ട് പിന്നെ ഈ കൊറേ സ്ഥലങ്ങളോ കണ്ടിട്ട് രാ ഒര് റിസോർട്ടെട്ത്തിട്ട് രാത്രി അവടെ നിക്കാ ഏഹ് പിറ്റേ ദിവസം കൊറ ച്ചൊ കണ്ട്ട്ട് പിറ്റേസട് പോരാ അല്ലാത ഉം അയ് ഉം ന്താ ആക്കി ഒര് ദിവസം പോയിട്ട് അത് അതേ ദിവസം ഇങ്ങട്ടന്നെ പോന്നാ അമ്മക്ക് കഴിയൂല
ആഹ് അതാണ് അത് പോയിട്ടൊര് കാര്യൊണ്ടാവുല അല്ലേന്നാ അങ്ങനെക്കെ പോവാന്നാ ഒരോസ്ത്തതാണെങ്കി ബീച്ചിലൊക്കാ നല്ലത് അയിനും നല്ലേപ്പൊ ദൂരെ എല്ലാരൂടി കൊറ്ച്ചേരം സംസാരിച്ചൊക്കെ നിക്കണങ്കിലൊക്കെ ത്ങ്ങത്തെ സ്ഥലത്തേക്കെന്നേ പോണം എല്ലാര്ക്കും നല്ല സന്തോഷാവും
അതെതെ അങ്ങനെ ചെയ്യാം എന്താ
അങ്ങനെ ബേക്കോട്ട് അടിക്കുന്നു
ആ പിന്നെ വേറെ എന്തൊക്കെയ ഇങ്ങോട്ട് വിശേഷങ്ങള്
വേറെന്താ അപ്പൊ റേ സാ എല്ലാരും റെഡിയായി ഈയൊക്കെ റെഡിയാന്നങ്ങ് പറയല്ലോ അവരോട്
ആ ഹ് ആഹ് അവോരോടൊക്കെ ഞാൻ ഞാനൊക്കെ റെഡിയാന്ന് പറഞ്ഞോളാ
ആ ഹ് ആഹ് ആഹ് എന്നാ സമയം തന്നെ പറയാം അങ്ങനെയൊക്കെയാണ് വേറെന്താ പണിയൊക്കെ കഴിഞ്ഞ് ഇന്ന് നോമ്പായ കൊണ്ട് പണിയൊന്നും ഉണ്ടാവില്ല
ആ പണികളോ കഴിഞ്ഞു പണികളയൊ കഴിഞ്ഞു ഇങ്ങനെ ഇരിക്കുകയാണ് ഇനിയിപ്പോ എന്തായാലും വ ആഹ് അങ്ങനെ ഭക്ഷ ക്ഷണം ഉണ്ടാക്കാനായി അങ്ങനെ ഇങ്ങനെ ഓരോന്ന് ഇണ്ടാക്കണം ഇഞ്ഞി- ഏ പിന്നെ ഇയ്യ എന്തൊക്കെ വേണം അന അനക്ക് കേക്ക് ഉണ്ടാക്കാനൊക്കെ അറിയോ ഞാൻ ചോയി
ഞാന് അങ്ങനെ ഇണ്ടാ- ഓ വല്യതായിട്ടോന്നും ഉണ്ടാക്കൂല യൂട്യൂബില് നോക്കി ഇണ്ടാക്കും
ആ ഹ് ഇവിടെ കുട്ടികള് എപ്പോഴും പറയും ടി കേക്ക് ക്ക് ഉണ്ടായി കൊടുക്കാന് എനിക്കാണേ കേക്ക് ഉണ്ടാക്ക അറിയൂല പിന്നെ പൊറത്തുനിന്ന് വാങ്ങാൻ പൈസേണ്ട്-
ഉം ഉം ഞങ്ങള് പിന്നെ ഞങ്ങളോരമ്മ- മൈ ഉണ്ടാക്കൂ അപ്പൊ ആ മൈനെ ഏൽപ്പിച്ചേക്കലാണല്ലോ
അത് ശെരിയാ അങ്ങനെയൊക്കെ പറ്റും
ഞാന് ഇവിടെ വരുന്നുണ്ട് ഇവന് പോകുമ്പോ ഞാൻ കൊണ്ട്- വാ ഉണ്ടാക്കി പറഞ്ഞിട്ട് ഓർഡർ ചെയ്ത് കൊണ്ടുവരാൻ ക്കെ ഭൂതി മാറ്റിയ മക്കളൊക്കെ ഉണ്ടാവല്ലോ
ഇപ്പം വരിയുണ്ടോ ഇങ്ങട്ട് വരിയുണ്ടോ ഞാന് വിളിക്കണ്ട് അ ഇവിടെ വിരുന്നൊക്കെ ഉണ്ടാവുമ്പോ വിളിക്കണ്ട് അപ്പൊ ഈയ്യ് വരിയണ്ടു അപ്പൊ അപ്പൊ ഇജ്ജ് അവിടുന്ന് കേക്കൊക്കെ ഉണ്ടാക്കിങ്ങാണ്ട് അവരോട്ണ്ടാക്കി ഹലോ ആഹ് പിന്നെ അന്റെ വീട്ടില് ചെടികളൊക്കെ ഒണ്ടോ?
ഓഹ് അത്യാവശ്യം ഒള്ളെയൊക്കെണ്ട്. റോസ് മുല്ല അങ്ങനെയൊക്കെ പിന്നെ എവിടെക്കെ ഒരു നാല് മണി പൂണ്ട് അത് അവിടെ ഉണ്ടോ എക്കിയാറില്ല നാല് മണിക്കെ ആകുമ്പോ ഉണ്ടാവുന്നേ പൂ വിടര ആ സമയത്തയിരുന്നു അവിടെ എന്താ പറയാ നാല്മണീന്നാണോ
ഇവിടെ പത്ത് മണിപ്പൂവ്
ആ ആ ഇവിടെ അതല്ല നാല് മണിക്കാണ് ഇവിടെ ഇണ്ടാവല് ആ രാവിലെ ണ്ടാവുക വൈകുന്നേ നാല്മണിക്ക ആകുമ്പോ അത് വിരിയും
ആ ഞാന് ഈയ്യ് ഈ സൺഡേ ഈ സൺഡേ മുതലോര് ഒരു ചെടിയുടെ ആളാണല്ലോ അപ്പൊ ഞാന് പറയാ അന്നോട് ചോയിക്കണം വിചാരിച്ച് എന്റെ വീട്ടില് ചെടി
എവിടെ കണ്ടാലും പോയി എടുത്തോണ്ട് വരുല്ലോ അത് വാങ്ങു എന്തായാലും
കൊറച്ച് കൊടുന്നരിയുണ്ടോ ആമുറ്റം ശരിയാക്കിയിട്ടുണ്ട് ആ മുറ്റത്തൊക്കെ വെക്കാനാണ് മുറ്റ എന്ന ഇങ്ങനെ ശരി ക്കാണ് മുറ്റം ശരിയാക്കി കണ്ട് കഴിഞ്ഞൽ മുറ്റത്തക്ക് ചെടിച്ചട്ടിയിലോ കുടിച്ചിട്ടാലോ
ആ ആ അതൊക്കെ ഇണ്ട ഒക്കെ വേണ ഒരു ദിവസം വാ അങ്ങോട്ട വാങ്ങ എന്നാല നോക്കി എടുക്കല്ലോ ഇതൊക്കെയാണ് അതൊക്കെ വാതരാ ഞാന എവിടെപ്പോ പോയാലും അ അതാണ് ആദ്യന്ന് വാങ്ങിക്കൊണ്ട രാ
ആ ആ ആ ആ അതേപോലെ അടുത്തുള്ള കടകളിലൊക്കെ നല്ല വെറൈറ്റി അനക്ക് ഇങ്ങനെ അന്റെ വീട്ടിൽ ഇങ്ങനെ ഇതുണ്ടോ ഇച്ച് വെച്ചിട്ടുണ്ടോ റംബിട്ടാനും ഇതൊ വെച്ചിട്ടുണ്ടോ
ന്നാലു വീണ അണ്ണാനൻ തിന്ന് തീർക്കയാണ്
തന്നെ ഞാൻ ഏ അങ്ങനെ കൊറച്ച് ചെറിയ ചെറിയ ചെടികൾ കൊണന്നൊക്കണം വിചാരിക്ക്ൻ ണ്ട്
ആ ആ ആ നല്ലണല്ലോ പിന്നെ എന്താ പറയാ ഒരു വെയില ആകുമ്പോ നമ്മക്ക് തവും വെയിനൊരു ആശ്വാസംവും നമ്മള ആറമ്പൂട്ടാനൊക്കെ ഇണ്ടായാല് ആദ്യ ഇവിടെ എന്തക്കെ ഇണ്ടയിന്
ആ ശരി
വെള്ളച്ചാമ്പക്ക വലിയ മരം ഇണ്ടായിന് ആക്കെപ്പോ ഇന്റർ ലോക് ക്ക് ചെയ്യാൻ വേണ്ടി ഒക്കെ വെട്ടി കയ്യിന്നു
ആഹ് അത് ശെരി അതാണ് ആ നമ്മളീ കട്ടപ്പതി ക്കുമ്പളൊക്കെ നമ്മള്
ആ അതൊക്കെ പോവും എന്നാലും ഇണ്ട്ട്ടോ കൊറേ
ആ പിന്നെ നമ്മുക്ക് തോന്നും അത് വണ്ടിരുന്നില്ലാന്ന്
ഹ അതന്നെ മുർച്ചെയ്യു വേണല്ലോ മരത്തിന്റെത
ആന്നെ പിന്നെ എന്തൊക്കെ വേറെന്തൊക്ക വിശേഷങ്ങൾ കുഴപ്പൊന്നുല്ലല്ലോ
കൊഴപ്പൊന്നുല്ല അൽഹംദുലില്ലാഹ് എങ്ങനെ പോണ് ആ എന്നാ ആയിക്കോട്ട എന്നാ ഞാൻ അതില് പറയാ റെഡിയ ആണെന്ന്ല്ലാരും
ആ ഇന്നി എല്ലാരോടും പറഞ്ഞള എന്നാൽ ഞാൻ ണ്ട് പറഞ്ഞളട്ടോ അല്ല എല്ലാരുംകൂടി കണ്ട് ഒരു ലൈറ്റ് എന്നാച്ച ഫിക്സെയ്യ ന്നട്ട് നമ്മക്ക് പോവാ
ആ ക്രിസ്മസ്ക്കാം എന്തായാലും മാറ്റ റ്റണ്ട അങ്ങോട്ടും ഇങ്ങോട്ട് അന്ന് പോവാ എന്നാ ശരിയ എന്നാ ശരിയാ എന്നാ പണി എടുക്കട്ടെ
ആ ആയിക്കോട്ടെ